ഹലോ. ആഹ് പറി. കേൾക്ക്ണില്ലേ. ആഹ് കേക്ക്ണ്ട്. ഉം ന്നട്ടെന്തെക്കേ. വിസേസം. സുഖായിട്ട് പോണ്.
വെക്കേഷനൊക്കായിട്ട് എവിട്ക്കെക്കേ പോയി.
പോയി. വെക്കേഷനായിട്ട് കൊറേ സ്ഥലം കർ ങ്ങാൻ പോയി. ഉം വെള്ളത്തിൽ ചാടാൻ അങ്ങനെ പോയി. പൊയെ ലെ ആങ്ങളാരെ മക്കളൊക്കെകൂട്ടി. എന്റെ മക്കളൊക്കെ പിന്നെ വല്ല്യതായിട്ടില്ലേ. ഞങ്ങള് കാറില് പോയി. അങ്ങനെ എല്ലാരും പാടെ കൂടിയാണ്ട്. കസിനും എല്ലാരുംപാട കൂടി.
സിൻസെല്ലാരും പോയിണ്ടാവു ലേ.
ഉം ഉം കസിൻസ് എല്ലാരും പാടെ കൂടി പോയി. കസിൻസ് എല്ലാരും ല്ല രണ്ട് കസിൻ രണ്ട് മൂന്ന് കസിൻസാളും. പിന്നെ നാത്തൂമാരും അങ്ങനെ എല്ലാരുംപാട്യേറ്റ്
ആഹ് ങ്ങളവിടെ അവിടെ അടുത്തുള്ള പൊയേക്കാണോപോയീന്യേ.
റ്റക്കാണോ പോയ്‌നിയേ. എട്ത്തൊന്നും ല്ല. കൊറേ ദൂരം ഓടാണ്ട്. ഞങ്ങക്ക് എടുത്ത് പൊഴല്ലല്ലോ. ഉം ഉം അവിടൊന്നും പൊഴല്ല.
അവിടെങ്ങനെ
അങ്ങനല്ല. തോടില് തോടിലിന് മഴ മഴ ഒഴിവായ പിന്നെ വെള്ളം കിട്ടൂല.
ഇല്ല ലേ.
ഉം ഇപ്പത്തെ കാലഘട്ടത്തിൽ തീരിം കിട്ടൂല. ആദ്യൊക്കെ കിട്ടിയിരുന്നു. ഇപ്പ ആ തോട് ആഹ് ക്ക പട്ത്ത് കെട്ടി. നല്ല ഒർ ഇ താക്കി വക്കുമ്പോ സെറ്റാക്കി. നോക്കിയോക്കുമ്പപ്പോ തോട്ടില് വെള്ളം നിക്കൂല. മഴ പെയ്താ വള്ളംങ്ങട്ട് വരും. അത് അത് പോലെയാണ്ട് പോകും. ഞങ്ങളെ കാലഘട്ടത്തിലൊക്കെ ർഞ്ഞാ മഴ പെയ്താ എത്രയോ കാ വേനല് ലാസ്റ്റ്. സ്റ്റ് വരെ തോട്ടില് വെള്ളം ണ്ടാവും. എന്നിട്ട് ഞങ്ങൾ കുഴി കുത്തും ആ കുയ്യിലെ വെള്ളം കെട്ടിക്കുന്നൊടത്തൊക്കെ മീൻണ്ടാവും. ആഹ് മീൻ പിടി ച്ചും. പിന്നെ തോട്ടില ഓരോ കുഴി കുത്തിക്കാണ്ട് അയില് മീന്നെട്ട് വളത്തും. അങ്ങനെക്കെ ചെയ്തിരുന്നു. ഇപ്പം മാ ഇപ്പം മഴ തോർന്നാ വെള്ളും ആണ് പോ പോകും. അയിന്ന്. ഇപ്പത്തെ ത് അങ്ങനെ. ഇപ്പൊ വെള്ളം വന്ന് വന്നു തുടങ്ങിന്. ഈ മഴ പെയ്തതിന് ന്നെ വെള്ളം ഇങ്ങനെ വന്നു കൊണ്ട്ക്കണ്ട്. പക്ഷെ ഇപ്പോളൊന്നും ഒന്നും തോട്ട്ക്കൊന്നും എറങ്ങാൻ പാടില്ലല്ലേ. ആകെ വൃത്തിക്കേടായി.
ആഹ് വൃത്തിയേടായിക്കെകലെ. മഴ പെയ്തന്ന് നല്ലോണം പോ ഒലിച്ച് പോണം.
ഒലിച്ചു പോണം. ഉം
ഞങ്ങളവിടെ വെള്ളച്ചാട്ടൊക്കെ ണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടൊക്കെ ണ്ട്. കുറച്ച് മേലൊക്ക്‌ പോയിട്ട്.
ആഹ് അങ്ങട്ട് പോവലുണ്ടാ ങ്ങട്ട്.
ആഹ് പോവല്ണ്ട്. മഴ മഴക്കാലത്ത് പോകാൻ പറ്റുള്ളൂ അപ്പളേ വെള്ളം ഇണ്ടാവുള്ളു അല്ലാത്തപ്പം വെള്ളം ഇണ്ടാവൂല
ഇല്ല ഞങ്ങളെ അവ്ടെക്കെ അങ്ങനെന്നെ പാറകൾ കൂടെ തോടിന്റെ സൈഡില് തോട്ടില് പാറണ്ടായിട്ട് പാറേന്ന് വെള്ളം ചാട്ണ സൗണ്ട്ക്കെ ഇപ്പ അതൊന്നുല്ല അതൊക്കെ തോട് കെട്ടി നേരെ നേരെ നന്നാക്കിപ്പോ ഒരു വ ഒരു ഇതുല്ല
ഏഹ് ഞങ്ങള വടെ തോട് തോട് താഴത്ത് അത് കഴിഞ്ഞി ട്ട് കുളം പി ഏറ്റവും ടോപ്പിലാ വെള്ളച്ചാട്ടം
ആഹ്
ഫസ്റ്റ് വെള്ളച്ചാട്ടം ആഹ് ആഹ് ആ വെള്ളച്ചാട്ടത്തിന്ന് വരുന്ന വെള്ളം നേരെ തോട്ടി ട്ട് തോട്ട്ന്ന് വെള്ളം കൊളത്ത്ക്ക് അങ്ങനെ
ഏഹ് അങ്ങനെല്ലേ
ചെയ്തിട്ടാ
ഏഹ് എന്നാ ഒരു ദിവസം കാണാൻ വരണണ്ട് നല്ല മഴയിട്ട് വെ ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെന്നു ഇന്നട്ട് ഞങ്ങളൊക്കെ ആഹ് ഒക്കെ അൻ്റെ ഇമ്മച്ചിയൊക്കെ അയ്ല് പെട്ടതാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പിന്നെ ഒരു ജനറേഷനല്ലേ ഞങ്ങളൊക്കെ അയ്ല് ഇരിക്കും ഇന്നട്ട് ഇങ്ങനെ സൗണ്ട് ഇണ്ടാക്കും ഇന്നാലും വെള്ളം കലങ്ങൂല പാറയ്രുന്നു നല്ല പാറേനി
ആഹ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം ആദ്യം നല്ല നല്ല രസെനി കാണാന് എന്താ ബോയ്സിന് വേറെ സ്ഥലം ഗേൾസിന് വേറെ
ആഹ് ആഹ്
പിന്നെ ഗെയില് വന്ന് ആകെ അവ്ടെ മാന്തി
ആഹ് പിന്നെ നേര്ത്തി പിന്നെ മോൾക്ക് കേറണം അപ്പൊ മോള് മോള്ള് വെള്ളം വരുന്ന ആ ഭാഗം ഉം ഉം
ഇപ്പം അങ്ങട്ട് കേറണം നല്ല രസാ
അങ്ങട്ട്ലെ ആഹ്
വേനൽക്കാല
വേനൽക്കാലത്തും വെള്ളണ്ടാവും ഒറവ് വെള്ളല്ലേ ആഹ് ആഹ് കോർച്ച് കോർച്ച്ണ്ടാവും ഏഹ്
തോനെന്നും
തോനെന്നും ഇല്ലേങ്കിലും മഴ പെയ്താ നല്ലോം ഇണ്ടാവും അവിടെ നിക്കാൻ കയ്യില്ല കുത്തി ഒൽച്ച് വെരും ആഹ് അങ്ങൻത്തെ കാണാം പോണം
ഉം ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ വരാറുണ്ട്
ഉം ന്നട്ട് ഞങ്ങളൊക്കായിനന്ന് ഈ കൈതകുണ്ടക്കെ ഇങ്ങനെണ്ടാവും ഇഞ് എന്തെങ്കിലൊക്കെ ഒൽ ച്ച് പോയാല് അയിമ തടഞ്ഞ് നികും ഇഞ് കുട്ട്യാള് തോട്ട് ഇപ്പളൊക്കെ ആഹ് തോടിൻ്റെ വ ത്തിനാണല്ലോ സ്കൂള് ക്ണത് അനകറീലെ ആഹ് ആഹ് സ്കൂൾന്റെ വക്കിനാണല്ലോ ഇന്നട്ട് കുട്ട്യാളെ ചാടിയപ്പം പേടിയ അന്നൊക്കെ എന്തിമേലെങ്കിലും പുടിച്ച് നിക്കാനെങ്കിലും എന്തെങ്കിലും ഒരു കച്ചി മുങ്ങാ പോണോൽ കൊരു ക ച്ചിത്തിരുമ്പ് അർണ മാതിരി അങ്ങനെ ആഹ് ഒൽച്ച് പോണോൽകൊരു കച്ചിത്തിരുമ്പ് ഇണ്ടായിനി ഇപ്പ അതൊന്നുല്ല ഇപ്പം എവിടെങ്കിലും ചാടിണെങ്കി നേരെ ചാലിയാറിൽ തപ്പിയാ മതിയാവും അങ്ങൻത്തെ അവസ്തെണ് സ് സ്കൂളൊക്കെ എന്നാലുട്ടൊ ഇത് വരെ ഒന്നും സംഭവിചീല്ല ഇഞ്ഞും സംഭവിക്കാതെക്കെട്ടെ
അതന്നെ..
ഉംഹ് അങ്ങനെക്കാവുമ്പോ. അങ്ങൻത്തെ. നോക്കു വണ്ടല്ലോ. ചൂട് കഴിഞ്ഞ്. മഴ തൊടങ്ങിന്ന്. മ്മ്ഹ്.. മീൻപുടിക്കലും. എന്താണ് രസം ഇപ്പെ.. ഒന്നായിട്ട് ഇപ്പന്നും. ആഹ് കുട്ടികള് ആഹ് എൻജോയ്മെൻറ് ഇല്ല.. ആഹ് രസല്ല ഞങ്ങള്. മ്മ്ഹ്. ഞ ഞങ്ങളെയൊക്കെ പ്രായത്തില്.. ഏത് കലക്ക വള്ളയാലും അയില് ചാടും ഞങ്ങള്.. ന്നാമ്മമ്മാര്. ഞങ്ങളെല്ലാരുപാടെ. കൂടിച്ചാടല് കാരമ്മാര്ണ്ടാവും. ഓരോ വൈക്കുന്ന് ഓരോ വാത്തുകൂടിവെരും നേരെ നേരെ വഴിയില് വെരൂല വടിയായിറ്റ് ന്നട്ടൊക്കെ തല്ലിട്ടി എത്ര എത്ര പാഞ്ഞതാണെന്നോ. അതൊക്കെ ഒരു രെസേയിനി ആഹ് കാലഘട്ടം. ഇപ്പോഴത്തെ ഇപ്പത്തെ കുട്ട്യോളെത്താ. ഫോണുമ്മേല്..
ഫോണാണ് എല്ലാർക്കും..
റീൽ ഉം റീലും. റീ അതുംഉം ഇൻസ്റ്റഗ്രാം. മ്മ്ഹ്. ആഹ് അങ്ങനെ കാണാന്നല്ലാതെ..
ഗെയിംമ് കളിക്കാ
മ്മ്ഹ്. ല്ല. ഇപ്പത്തെ ജനറേഷനൊന്നും ഒരുരസോല്ല.
ഇപ്പൊ കൊറേ..
ഇപ്പൊ കൊറേ കൊറേയൊക്കെ മുന്നേക്കെ. ഈ ടൈൽസൊക്കെ വെച്ചിട്ട്. നമ്മള് ഗെയിം ഓവറ് കളിക്കും ആഹ് ഗെയിം. ആഹ് അത് കുത്തിപ്പത്താന. മ്മ്ഹ് സാറ്റളിക്കുക ആഹ് കളിക്കാനൊന്നും ഇല്ല. മ്മ്ഹ്.
ഞങ്ങള് പിന്നെ കസിൻസ് എല്ലാരും വന്നാ കളിക്കൂട്ടോ.
ആഹ് അപ്പൊ അന്നത്തെ കളി അത് ക പിന്നെ കള്ളനും പോലീസ് അതാ ഒരു രസേയിനി. അതോരെ കടുവ കളി. കടുവാന്ന് എഴുതിയിട്ട്. ഞ അമ്മായിളൊക്കെ. ഞങ്ങളെ കൂടെ കുടും. പ്പൊ. ആഹ്.. ആഹ് അത് പറയും ഇവിട്ത്തെ നാത്തൂമാരെ മക്കളെ ഓല് വന്നാല് ഈ അ മ്മായിയെ വൈബോള്ളൂ. ഉമ്മച്ചിളൊന്നും വൈബില്ല. അമ്മായിവേണം അമ്മായിണം എന്നർഞ്ഞി ഓല് അങ്ങനാണ് എന്നട്ട് എന്നെങ്ങട്ട് വുൾച്ച് ഇതാക്കും. ആഹ് മോട്ടറാക്കും. ഞാൻ പറഞ്ഞി അയിന് മോട്ടർ ആവണ അമ്മായില്ലാത് ഞാൻ ഇങ്ങള് കൂട്ടത്തി എല്ലാത്തിനും ആടിതരന്നല്ലാതെ. എന്നെങ്ങനെങ്ങനെങ്ങനെ മോട്ടറാക്കണ്ട. ഇഞ്ഞി വെള്ളത്തി ചാടാൻ പോവാനും. ഇവടെ തോടുണ്ട് ആഹ് തോട്ടില് ചാടാൻ പോവാന് ആഹ് തോട്ടിലൊന്നുങ്ങനെ. എറങ്ങാൻ പറ്റില്ല. അല്ല ഒഴുക്കല് വല്ല്യ നമ്മെളെ. അവിടുത്തെ ഇന്നെ. ൻ്റെ വീട്ടന്റെ അവ്ടുത്തെ തോട്ടിൻ്റെ മാതിരിയല്ല. ഈ തോട്ടിൽ എറങ്ങിയിണ്ടെങ്കി. വിവരാങ്ങാണ്ടറിയും.. അത് അത്രക്കും ആഴവും വെള്ളോല്ല. തോടാണ്. അപ്പൊ പോവല്ലേ പറഞ്ഞാട്ട് മ്മ്ഹ്. ആഹ് ഒറ്റയൊന്നിനും നീന്താറീല. ഇവർക്കൊന്നും നീന്താറിയില്ല. കുട്ട്യോക്ക് ഒക്കെയറിയാട്ടോ. കുട്ടികൾ. അല്ല ഇവടുത്തെ ഉമ്മാർക്ക് അറിയാത്തത്. നാത്തൂമാർക്കറിയാത്തത്. കുട്ട്യോൾക്ക്റിം.
ഏഹ് ഇന്ക്കറിയാനീന്താന്. ഞാപ്പന്നേരം പഠിച്ചിട്ടൊള്ളൂ..
മേ ഏഹ് ഇപ്പൊപഠിച്ചിട്ടൊള്ളു ഇജ്ജ്
ആഹ് ഞാ. കൊറെ നീ ആദ്യം ഇങ് നീന്ത് നീന്താ പട്ച് ഇങ്ങ. വന്നിന്. പിന്നെ അയിന്റെടെല്.. ഒരൂസം പൊയേല് പൊയേല് വെള്ളത്ത് പോയി പിന്നെൻക്ക് പേടിയനി.
ൻക്ക് പേടിയേനി. ആഹ് അങ്ങനെ പേടി കുടുങ്ങിയാ പിന്നെ ബേജാറാവും. അല്ലെങ്കി എന്നോ പഠിച്ച് ആഹ് ഉം
ആഹ് പി പിന്നെ കൊളത്ത്ക്കൊക്കെ പോകാൻ തൊടങ്ങിയാല് ഒരൂസം ഏട്ടട്ത്ത് വെള്ളത്തിക്ക് നടൂക്കാണ്ട് എറിഞ്ഞ്.
അങ്ങനെ ഇണ്ടണം. അങ്ങനെ അങ്ങനെ ഇട്ടാലേ അമ്മള് പഠിച്ചൊള്ളു.
ആയില് പിന്നെ എത്താ കാട്ടണ്ടറീല്ല. എത്തക്കോ കാട്ടി പെടഞ്ഞ് വള്ളത്ത് പൊന്തി ഇങ്ങനെ കടന്നു. പിന്നെ ഇങ്ങനെ പെട ഇച്ച്. പിന്നെ പേടിയൊക്കെ മാറി.
ക്കെ മാറി. ഉം ഇന്റെ മക്കളൊക്കെ ഇന്റെ ആങ്ങളാര് ഇന്റെള്ളാപ്പാന്റെ മക്കളെയ് ഓലെ വള്ളത്തിക്ക് കൊളത്തക്കങ്ങ്ണ്ട് ഇട്ത്ത്ട്ടക്കാണ്. ആണ്ട് നീന്തി കൂട് അറ്ഞ്ഞ്ങ്ങാണ്ട്. ആഹ് അങ്ങനേണ് ഓലൊക്കെ പഠിച്ചത്. ഞാ ഞാന് പിനെ ചെറുതായി. അല്ല ഏഹ് ഞങ്ങളൊക്കെ ആ വള്ളത്ത് ചാട്ണ ആ ടൈമിലാണ് ഇൻ്റെ അയ്ലോക്കത്തെ കു ട്ടിമുങ്ങിങ്ങനെ പൊങ്ങ. അത് പിന്നെ ഇന്റെ ആങ്ങൾന്റെപ്പള്ള ചെറീയെ ആങ്ങൾന്റെ. ഓള് ഇങ്ങനെ മുങ്ങി പൊങ്ങ. കുട്ട്യേളൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്ക. അയില് അന്ന് ഒറ്റ ചാട്ടാണ്ട് ചാടി കൊൾത്ത്ക്ക്. എങ്ങനെ അയിനെ രക്ഷപ്പെടുത്തിയന്നും ആലോയ്ച്ചാ അറീല്ല. ഇപ്പളൊക്കെ ആലോയ്ച്ചാ ഇപ്പൊ പിന്നെ ഈ ഏയ്ജായപ്പോ അതാലോയ്ച്ചാല് മടി. പേടിയാണ്. അന്ന് എങ്ങനെ ഞാന് എറങ്ങി ഒക്കെ പറഞ്ഞ്ങ്ങാണ്ട്. ഇപ്പതാലോയ്ച്ചുമ്പോത്തിന് പേട്യ. ഉം. അനിയത്ത്യേളൊക്കെ നീന്താ പഠിച്ച്ക്കുണോ അന്റെ?
ഇന്റെ തായെള്ളോള് ജസ്റ്റ് വള്ളത്തിങ്ങെ പൊന്തിങ്ങനെ കടക്കാനൊക്കെ നോ
നൊക്കെ നോക്കും ചെർതായിട്ടൊക്കെ. ഏഹ് ഓളും പഠിച്ചിട്ടില്ലെ? മക്കൾക്ക് പഠിക്കണംന്ന്ണ്ട് ഇന്നാലും. ഉം
ഇത് നോക്കൊക്കെയ്യും. പിന്നെപ്പോ ഇൻക്ക് ഞാൻ പ ച്ചെടുക്കാ മാത്രം ലെവലായില്ല. ഇൻക്ക് ഒലെ വള്ളത്ത്ന്ന് താങ്ങൂല്ലല്ലോ?
ആഹ് അതാണ് അതാണ് പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നണ്ട്. അതാണ് ഇപ്പൊ ഞാൻ ഉം ഓലീങ്ങോണ്ടങ്ങനെ അയിഞമ്മളെ പഠിക്ക കൂടിയൊക്കെ അങ്ങനെ ഞമ്മളെ നാട്ടില് അമ്മളെ മുറ്റ അങ്ങനെ ഞമ്മളെ പരി ചുറ്റുപരിത് പട്ടത്ത് ചുറ്റവട്ട ത്ത്ണ്ടെങ്കിലെ ഞമ്മക്ക്
ആഹ് അതാണ്. വല്യാേലാരേലും അടുത്തുണ്ടെങ്കി കൊഴപ്പം ഇണ്ടാവൂല്ല.
ആഹ്.
ഒര് ഏട്ടണ്ട്. ഓനെന്താ സ്വിമ്മിങ്ങില് ഏഹ് ജില്ല വരേ ഒക്കെ പോയതാ. അപ്പോ ഇങ്ങനെ പഠിപ്പിച്ചൊടുക്കൊക്കെ ചെജും.
ആഹ്. ഞങ്ങൾ പിന്നെ ഇന്റെമ്മാന്റെ വീട്ടില് പൊഴേണ് അവടെ പോയാലും. അങ്ങനെക്കായിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. ഏതായാലും ഇന്റെ മക്കള് പഠിച്ചിണ്. അതോണ്ട് പിന്നെ സമാധാനണ്ട്. ഇവിടെ ഓലെ ഓലെ അമ്മായേള് മൂന്നാളും പഠിച്ചിട്ടില്ല. ഒരാള് പിന്നിം കൊറേക്കെ തൊയഞ്ഞ് കയ്ച്ച് ലാവും. ഇന്നട്ട് രാ ഒരാളെ കെട്ടിച്ചേച്ച് ചാലിയാറിന്റെ വക്കത്ത്ക്കാണ്. ഒരാളെ പ്പോ ഒരാളെ പടിക്കെ തന്നെ കൊളാണ്. പഞ്ചായത്ത് കൊളം. ഓക്കറ്യെന്നെ ഇല്ല.
ഏഹ്.
ഉം അങ്ങനെക്കാവുമ്പ
ഞങ്ങളെവ്ടെ കൊളോം പൊയോക്കെ ഞങ്ങളതുണ്ട്. ഞങ്ങള് പൊയേക്ക്‌ങ്ങനെ വല്ലപ്പൊ പ്പോപൊയേക്കെറങ്ങാള്ള സ്പേയ്സ്
ങ്ങാള്ളെ സ്‌പേയ്സൊന്നുല്ല അവ്ടെ. ഉം ഉം ആ കൊളം കാണാൻ നല്ല രസ. എന്തോ രസം മഴക്കാലത്തേ നീല കളറ് വള്ളാവും. ഇന്നിട്ടെ എവ്ട്ന്നൊക്കേണ് നാത്തൂൻ്റെ ആ പഞ്ചായത്ത്കൊളാണ്. മുൻസിപ്പാലിറ്റ്യാണ്. ഇന്നിട്ട് നല്ല സ്റ്റെപ്പൊക്കെ കെട്ടി എന്താ രസം കാണാന്നോ.
ഞങ്ങളെ ഇവടെണ്ട് അങ്ങനൊരു കൊളം. കൊർച്ച് അങ്ങ്ട് പോയിട്ട്.
പോയിട്ട്. ഉം റോഡിന്റെ വക്കിനാണേ. പക്ഷെ റോഡ് പൊങ്ങീട്ടും കൊളം താന്നിട്ടോണ്. അപ്പോ പിന്നെ ആൾക്കാര്ക്കങ്ങനെ കാണൂല്ല.
ആഹ്
ആഹ്
ഞങ്ങൾത് കൊളം നല്ല നീല ടൈലൊക്കെ ഇട്ട്ണ് കൊൾത്തിന്റെ
ഉം ആ അപ്പൊ അയ്ല് ഓരോര്ത്തര് ച ചാടീട്ട് അത് വീഡിയോ എടുത്ത്ക്കാണ്ട് റീലാക്കി എറക്കീട്ട് എത്രയോ ആൾക്കാരാണോ അവിടെ വന്ന് ചാടീ ന്യേത് ന്നോ.
ആഹ് ഞ അവിടെ അങ്ങള ഔട്ത്ത കൊൾത്തുക്കും വരെണ്ട് പിന്നെ ഞങ്ങൾ ഇവടെ വേറെ കൊള്ളണ്ട് കൊറച്ച് അങ്ങട്ട് കൊറ്ച്ചുടെ പോണം. അവിടെ പോയ പാട ത്തിന്റെ സൈഡില് ഒരു കോർണറ്ല് കൊളം. ബാക്കി ഫുള്ള് പാടം ഈ നെല്ല്ല്ലേ
നെല്ലില്ലെ ആഹ് ആഹ്
അത് നല്ല രസം ഔടെ കാണാൻ ഔടെ എപ്പളും വള്ളം ഇണ്ടാവുട്ടോ ഈ വേനൽക്കാല ത്തും ഒക്കെ വള്ള ഇണ്ടാവും
ഉം വള്ളം ഒഴിക്കുണ്ടാവും ആഹ് നല്ല വെള്ളേക്കാരം ത്തിണ്ടാവും ഉം ഉം
ആ വൃത്തി ഇണ്ടാവും പിന്നെ ഔടെ ഔടെ ആദ്യം ഞങ്ങള് ആ ഫസ്റ്റ് ഒക്കെ ഞങ്ങൾ പോയന്നൊന്നും. ഔടെ പൊറ്ത്തൊക്കെ പൊ കൊളത്ത് ക്ക് എറങ്ങാൻള്ള സ്റ്റെപ്പ് ഒക്കെ ഇണ്ടായിനി. ബാക്കിള്ള ഭാഗൊക്കെ മണ്ണ മണ്ണെന്നേനി പിന്നെ ഇപ്പം ആൾക്കാര് വര വരാൻ തൊടങ്ങി പ്പം ഇന്റർലോക്കൊക്കെ ചെയ്ത് കട്ട്യക്കെ ഇട്ട്താക്കി.
ഇന്നാ ശെരി ഇന്നാ പിന്നെന്താ ഇന്നാ വെ ശരി ഓക്കെ
ആഹ് ഓക്കെ